ഹലോ ഹലോ കേക്കാമോ ആഹ കേക്കാമോ ആ എന്നണ്ട് വിശേഷം
ഓ ഇന്നലെ പോയിട്ട് വന്നിട്ട് ക്ഷീണമായിത്
ഇന്നലെ എവിടെ പോയി
പിന്നടെ മറ്റേ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിടെ പ്രോഗ്രാം കൂടാൻ പോയതാ
ആന്നോ
ക്ഷീണവരുന്നല്ലേടി ഉം നല്ലേഅല്ലാരുന്നോ
നല്ലതായിരുന്നു പക്ഷെ ഒത്തിരി നേരം ബസ്സൊക്കെ കാത്ത്കിട്ടണന്ന് പോസ്റ്റ്‌ ആയി
ആഹ ബസ്സ് കാരണം ലേറ്റ് ലേറ്റ് ആയിപോയി അല്ലേ നേരത്തെ വരാരുന്നല്ലേ
ഉം
ഗവൺമെന്റിന് കൊറച്ച് ശീലആയിപ്പോയി പിന്നെ ആഹ് ഇപ്പാ ഇച്ചിരിവീണ്ടും പഠിച്ചു എന്ന പിന്നെ ഇങ്ങനെ കെടക്കുവ
ആഹ്
നീ എന്നോടുക്കുവ
ഞാനിങ്ങനെ ബുക്ക് തോറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന്
ഉം
പഠിത്തൊന്നും നടക്കുന്നില്ല
പഠിക്കാനൊന്നും ഒരു മൂടില്ല
ഉമ് ഇന്ന് മൂടില്ല മൂടില്ലെങ്കി എന്നാ ചെയ്യാൻ പറ്റും
ശരിയാ
ഉമ് നീ ബയോ ഇല്ല ബയോ കെമിസ്ട്രി മൈക്രോബയോളജി ഉം ഒന്നും പഠിച്ചിട്ടില്ല അത് തൊടങ്ങണം ആകെപാടെ കൾച്ചർ മീഡിയ മാത്രം അറിയാം വേറൊന്നും അറിയത്തില്ല
ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞ എക്സാം തൊടങ്ങും
എത്ര പെട്ടെന്നാ ദിവസ്യങ്ങൾ തോന്നേ
അതെ അതെ
നമ്മൾക്ക് എക്സാം ആയോണ്ട് പെട്ടെന്ന് ഈ രണ്ടു ദിവസം പോയി
ഉ എനക്ക്ണമെങ്കിൽ പഠിക ഒന്നും തല കേറൂന്നില്ല
പ്രസന്റേഷൻ മാത്രം നോക്കിയാൽ മതി
ഉം നീ മറ്റേതൊക്കെ പഠിച്ചോ
ഏതാ
ആഹ് ഇത് മൈക്രോബയോളജി ഏതൊക്കെ പഠിച്ച്
മൈക്രോബയോളജിക്കകത്ത് ഞാൻ മറ്റേ മാം തന്ന പത്ത് ക്വസ്റ്റ്യൻ ഇല്ലേ
പത്ത് ക്യുഎസ്ടിയനൊ
ആഹ മറ്റേ മൈക്രോ ബയോളജിക്കകത്ത നമുക്ക് പിന്നണ എക്സാമിന് മാം തന്നെ
ആഹ് അത് അല്ലാതെ
അതല്ലാതെ പിന്നെ മാമ് താഴെ നമുക്കൊരു ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ മൈക്രോബയോളായിടെ ഒരു ഗ്രൂപ്പില എന്തോ ആ നാല് ടെസ്റ്റിനെ പറ്റിയൊക്കെ
ആഹ് ആഹ് അതെന്ന ടെസ്റ്റ്‌ട്ടാഡി അതൊന്ന് മലയാള പറഞ്ഞു തരോ
എല്ലാ ടെസ്റ്റന്ന് പറയുന്നത് ഓക്സിഡൈസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഓസിഡൈസ് എന്ന് പറയുന്നത്
ആഹ്
അതന്ന് പറയുന്നത് എന്ന ഈ മ ഈ ടെസ്റ്റ് ബാക്ടീരിയയെ കണ്ടുപിടിക്കാനുള്ളത
ആദ്യത്തെ ട്രസ്റ്റ് അതിന്റെ പേര്ന്നായിരുന്നു
ഓക്സിഡേസ് സ്റ്റ്
ഓക്സിജനെട്ടോ
ഓക്സിഡേസ് ഓക്സിഡേസ്
ഓക്സിഡൈസ്
ആഹ് ബാക്ടിറിയേ കണ്ടപിടിക്കുന്നത ഇ ടെസ്റ്റ്
ഐഡന്റിഫൈ ബാക്ടീരിയ
ആഹ് അപ്പൊ അതി ഒരു സാമ്പുളുണ്ട് എ ഫൈറ്റോൻ ഫൈറ്റ ഹഫ് അങ്ങെ രണ്ട് ഇതു ഉണ്ട് എക്സാമ്പിള്
എന്നതാ
ടി ആർ വൈ
ടി ആറ് വൈ
പി
ടി എച്
ഒന്ന്ന്ന് ബുക്ക്ന്ന നോക്കട്ടേ ഡി ഇൻ പറഞ് തരാം
ഇ
ഇക്ക മാക്കണ്ട സ്പെല്ലിങ് മറന്നുപോയി ആ പറയാമി സ്പെല്ലിങ് അയിന് ഇത് ബാക്ടീരിയ ഇൻഡോർ അയ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡോർ ടെസ്റ്റ് ആണ
ഇന്തോ
ഐ എണ്
ഐ എന്
ഡിഓ
ഡി ഓ
എൽ ഇ
എല്ലീ
ഇൻഡോൾ ടെസ്റ്റ്
ഇണ്ടോൾ ടെസ്റ്റ്‌
ആഹ് അത് ബാക്ടീരിയ ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്.
ആഹ്
അത് കണ്ടുപിടിക്കുന്നത് ബാക്ടീരിയ ആണ്.
ആഹ് അത് കണ്ടു പിടിക്കണ ബാക്റ്റീ യ
ആഹ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്
അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു
ആ അയ്ന്റെ എൻസൈമാണ് ക്ലൈറ്റോ പാനും ക്ലൈറ്റോ ഹെനീസും
അയ്ന്റെ എൻസൈമാണ് ക്ലൈട്ടോ
പാൻ ഹാൻ ടി ആർ വൈ
പി ആർ വയ്യോ
പി അത് സ്പെല്ലിങ് ഞാൻ പറയുവാ
ആഹ് സി ആർ വൈ
അല്ല സി ആർ വൈ എല്ലടീ റ്റി റ്റി ആദ്യത്തെ ലെട്ടർ റ്റീയാ
റ്റി ആറ് വൈ
പി ടി ഓ
പി ടി ഓ
പി എച്ച്
പി എച്ച്
ഏ എന്ന്
എൻ
പിന്നെ വരുന്നത് ക്രൈറ്റോ ഹെനീസ് എന്ന് പറയുന്നത് ഈ ക്രൈറ്റൊഫ് ഹാൻന്റെ കൂടെ ഒരു എസ് പി ചേർത്താ മതി.
ആഹ്
പിന്നെ വരുന്നതാണ് ഓക്സിഡൈസ്ഡ് ടെസ്റ്റ്
ആഹ്
അതന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്.
ആഹ്
അതിന്റെ എൻസൈം പ്രാക്റ്റിസിപ്പേറ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ന് എന്നാണ് പറയപ്പെടുന്നത്.
ആഹ്
അതാണ് ഓക്സിഡീസ് ടെസ്റ്റ്
ഓഹ്
പിന്നെ വേണ്ട യൂറിയാസ് ടെസ്റ്റ്
ആഹ്
അത് ഇതുപോലേന്നെ ബാക്ടീരിയ ഒക്കെ കണ്ടുപിടിക്കുന്നതാ
ആഹ്
അതിന്റെ എൻസൈൻസ് ന്ന് പറയുന്നത് യൂറിയ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്
ആഹ്
പിന്നെ വരുന്ന കാറ്റലീസ് ടെസ്റ്റ്
ഉം
അത് ഇതുപോലെ തന്നെ ബാക്ടീരി ഡിറ്റക്റ്റീവ് പ്രസൻസ് ഓഫ് എൻസെം ആണ്.
എന്നതാ
ഡിറ്റക്റ്റവ് പ്രസൻസ് ഓഫ് എൻസൈം കാറ്റലൈസ് ബാക്ടീരിയ
ആഹ്
അതിന്റെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കൊറച്ച് എയിൻസയിൻസുലുണ്ട്
ആഹ്
ഹൈഡ്രജൻ പെറോക്സൈഡും വാട്ടറും ഓക്സിജനും
ആഹ്
ഓക്കെ ഇതാണ് നാല് ടെസ്റ്റുകൾ മനസ്സിലായോ
ആഹ്
പിന്നെ ഞാൻ എത്തിയണ്ട്
ആദ്യത്തെ ഞാൻ പറയാം ആദ്യത്തത് ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്
ആഹ് ആൽത്തേർ ടെസ്റ്റിന്റെ പേര് ഇൻഡോൾ ടെസ്റ്റ്
ഇൻഡോൽ ടെസ്റ്റ് അത് ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമല്ലേ
അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനൊ ആസിഡ്
ആഹ് അപ്പൊ പ്രൊഡ്യൂസ് അമിനോ ആസിഡ് പിന്നെ അയ്ന്റെ എൻസൈമിന്റെ പേര് ട്രൈബ് പിന്നെ ട്രൈറ്റോ ഹൻസി
എസ്റ്റ്
ആഹ് പിന്നെ മറ്റേ ഓക്സോഡോ പിന്നെ ഓക്സിഡോസ് ടെസ്റ്റ്
ഓക്സിഡൈസ് ടസ്റ്റ്
ആഹ് ഓക്സിഡൈസ് ഡസ്റ്റ് അത് ഐഡന്റിഫൈ ബാക്ടീരിയ ആണ്
ഉം
ആഹാ അയ്‌ന്റെ എൻസൈമന്റെ പേര് ഞാൻ മറന്നുപയി
എൻസ്യ്മ് പ്രാർട്ടിസിപ്പേറ്റ് ഇലക്ട്രോണിക് ട്രാൻസ്പോർട്ട് ചെയൽ
പ പാർട്ടിസിപ്പയ്റ്റ്്
ഇലെക്ട്രോൺ
ഇലക്ട്രോ
ട്രാൻസ്പോർട്ട് സെയിൽ
ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട ചെയിൻ
ഉം പിന്നെ യൂറിയാസ് ടെസ്റ്റ്
യൂറിയസ്റ്റ് അത് ഐഡന്റിൈഫൈ ബാക്ടീരിയ തന്നെയാണ് അതിനകത്ത് എൻസൈന്ന് പറയുന്നത് യൂറിയ അമ അമോണിയ കാർബോന കബ
കാർബൺ ഡൈഓക്സൈഡ്
ആഹ് കാർബൺ ഡൈ
പിന്നെ കാറ്റലൈസ് ടെസ്റ്റ്
ആഹ് അത് ഡിറ്റക്റ്റ് പ്രസൻസ് ഓഫ് എൻസേം
ആഹ് ബാക്ടീരിയ
ബാക്ടീരിയ ആണോ പ്രസൻസ് ഓഫ് ബാക്ടീരിയ കണ്ടുപിടിക്കുന്നത് അത ഐഡന്റിഫൈ ബാക്ടീരിയ തന്നെയല്ലേ അതും
ആഹ് എല്ലാം എല്ലാം ഒരുപോലത്ത തന്നെയാണ് പക്ഷേ എം സംസിന്റെ പേര് മാത്രമേ മാറുന്നുള്ളൂ
ആഹ
അയ്ന്റെ എൻസലൻസിന്റെ പേര് ഹൈഡ്രോജൻ പെറോക്സൈഡും വാട്ടറും ഓക്സിജൻ
ആഹ്
ഉം
ഓക്കെ ഉം ഉം
പിന്നെ മറ്റെ ഇമ്മ്യൂണൈസേഷൻ പഠിച്ചു ഇമ്മ്യൂണൈസേഷൻന്റെ മെ ടേബിള് പഠിച്ചു
ഇമ്മ്യൂണൈസേഷന്റെ ടേബിള് പിന്നെ എന്നായിരുന്നു
ഇമ്യുണൈസേഷനും
ഇമ്മ്യൂണൈസേഷന്റെ ഡെഫിനേഷന ടൈപ്പ് യിരിക്കും മറ്റേ വാക്സിന്റെ ആണോ പിന്നെ
പിന്നന്താ പഠിച്ചേ ആ എന്താത് പഠിച്ചു
എന്നതാ
ആൽകെ
ആൽബോ
എടീ അൽകെ എ എൽ ജി എ ഇ
അതെന്നാ സംഭവം
ആയിങ്ക എനിക്ക് പറഞ്ഞ് തരാൻ അറിയില്ല ഞാൻ നിനക്ക് അഴച്ചു തരാം
ഓ
എത്ക്കനത പഠിച്ചു
ഉം
ഇതൊക്കെയ ഞാൻ പഠിച്ചുള്ളു പിന്നെ ഗ്രാൻ പോസിറ്റീവും ഗ്രാൻ നെഗറ്റീവും
ഏഹ്
ഗ്രാൻ പോസിറ്റീവും ഗ്രാൻ നെഗറ്റീവും
ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും അത് ഞാൻ പഠിച്ചില്ല പഠിക്കണം
അതൊക്കെ പഠിച്ചതും മറന്ന് പോയി
ക്കെ പഠിച്ചില്ലേ
ആ അതും പഠിച്ചു അതന്നാ പഠിച്ചു പക്ഷെ ഞാൻ മറന്ന് പോയി
ആഹ് പിന്നെന്നാ വേറെ പഠിക്കുന്ന
വേറെ ഒന്നും പഠിച്ചു ഇത്രേം പഠിച്ച് നി എവിടെയെങ്കിലും ഒക്കെ ആ അറിയാതെ നമ്മള് സ്റ്റക്ക് ആയി പോകത്തില്ലേ ആ പത്തിരും ഒമ്പത് മണി തൊട്ട് പത്തര വരെയല്ലേ ഉള്ളൂ സമയം
ആഹ്
ഇത്രയൊക്കെ പഠി സ്റ്റാക്കായി പോവാണെങ്കി ഇങ്ങെ സഷ എ എടുത്ത് വെച്ച് എവിടെങ്കിലും ഒക്കെ എത്തണം
അപ്പൊ ഇത്ര പഠിക്കുന്നൊള്ളോ
ആഹ് ഞാൻ ഇത്രയേ പഠിക്കുന്നുള്ള ആ പത്ത് ക്വസ്റ്റ്യന് ഇതൊക്കെ
ആഹ് ഓക്കെ
കുടല് പഠിച്ച മറന്ന് പോകും
ആഹ് അത് ശരിയ പിന്നെ ഇത് പഠിച്ചോ ഇൻഫെക്ഷൻ കണ്ട്രോൾ
ആ ഇൻഫെക്ഷൻ കമ്പോൾ പഠിച്ചു പഠിച്ചോണ്ടിരിക്കുന്നു പ്രദേശം സെയിമ
ആഹ്
അയ്യോ എല്ലാത്തിലു കൊറച്ച് ടൈം അല്ലേ ഉള്ളൂ പെട്ടെന്ന് എഴുതി തീർകണ്ടേ അതും പ്രസന്റേഷൻ നല്ല വൃത്തിക്കുവേണം
ഉം അത് കൊറച്ച് പഠിക്കുകവാണെങ്കിൽ പ്രസന്റേഷൻ നല്ല വൃ ത്തിക്ക് എഴുതാലോ ഉം പിന്നത് മറന്നും പോവത്ത്ല്ല പെട്ടെന്ന് എഴുതിയിട്ട് ഇറങ്ങി പോകയും ചെയ്യാം
ശരിയ
ഉം എല്ലാ ചാപ്റ്ററിന്നും ഒരു കൊസ്റ്റിനെങ്കിലും പഠിക്കണം നല്ല പോലെ
ഉം
ഉം
എക്സാം ഒന്നു ജയിച്ച മതിയായിരുന്നു
അതെ ഉം ന്നാ ശരിയടി
ശരി എന്നാ
ഉം